ആ ആ നല്ല സൗണ്ട്ണ്ടല്ലോ ങ്ങളൊ ന്ന് മാറി നിക്കൊ
സൗണ്ട്ണ്ട്ന്നോ
ആ സൗണ്ട്
ഇപ്പളോ
ആ ഇപ്പഴുംണ്ട് എന്താ അവ്ടെ മഴ പെയ്യ്ണ്ടോ
ഇല്ലെലെ എന്ത് എന്ത് സൗണ്ടാണ്ല്ലെ
ങ്ങള് മുറ്റം തൂത്ത് വാരാണോ?
ആ
ഓ അത്ശെരി അയ്ന്റെ ശൗ സൗണ്ട്ണ്ട്ട്ടോ
ആ ആ ആ ആ
ചായ കുടിച്ചാണ്ട് മുറ്റം തൂക്കുവായ്രിക്കുംല്ലേ
ഏ ചായ കുടിയാെക്കെ കയ്ഞ്ഞു പിന്നെ മക്കളെ മക്കളെ പർഞ്ഞു അയ്ച്ചു എല്ലാം കഴിഞ്ഞു ന് മഴേന് രാവ് ലെ
അയ്ശെരി അയ്
ആ മഴായ്ട്ട് ആ മഴയൊക്കെ തോർന്ന് കുട്ട്യാളൊക്കെ പോയി അകക്കെ അട്ച്ചാരി പ്പോ മുറ്റത്ത്ക്കെർങ്ങ്യേതാ
ഓ അത്ശെരി അപ്പന്നെന്തേനു ചായക്ക് കടി? ഓ ചപ്പാത്തി. അയ്ക്ക് കറിയോ?
ഉം കറിയോ കറീ കോയിക്കറി ആ ന് എല്ലാർക്കും ഇഷ്ടപ്പെടും. മക്കക്ക് ചപ്പാ ത്തീന്ന് പറയണിഷ്ടല്ല.
ഓ അയ് ശരി. പക്ഷേ ഈ കോഴിക്കറീം കൂടി കൂട്ടി കൊട് കൊടുക്കാണെന്നുണ്ടെങ്കിൽ നല്ല
ആ നല്ല ടേസ്റ്റാണേ. കോയിന്നലെ രാത്രി തേങ്ങാ ചോറും കോയിയൊക്കെ വെച്ചീനു. അപ്പ ഐക്കിന്ന് രാവിലെ തേങ്ങൊക്കെ വറുത്തെരച്ച് പാർന്ന്ക്കാണ്ട്
ആ അയ്ശരി ശരി. ഇങ്ങളെങ്ങനെ ചിക്കൻ കറി വെക്കല്?
ചിക്കൻ കറിയോ? സാദാ ഉള്ളിം തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് ചതവൊക്കിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട്കാണ്ട് കോഴിയയിലിട്ട് വെക്കും. അങ്ങനെ അങ്ങനെ മൊള് ഇന്നലെ ഞാൻനേരം വെയ്കിയപ്പോ ഞാൻ കുക്കറിലാട്ടത്. അല്ലെങ്ക് ഞാൻ മങ്കുടക്കേല് അടുപ്പത്താ വെക്കലേ.
ഈ മൺകുട്ക്കേല് വെക്കാണെങ്കിൽ നല്ല ടേസ്
ആ അത് ടേസ്റ്റ. അത്ങ്ങനെ വറ്റി വറ്റി വരുമ്പോ തന്നെ ടേസ്റ്റാണല്ലോ.
രതെ അതും പിന്നെ കേടുംവര്ല്ലല്ലോ അധികൊന്നും.
ആ ആ കേടൊന്നും വരൂല്ല. അതങ്ങനണ്ടാവും. അപ്പന്നലെൻക്ക് വൈകി.
ഓ അയ്ശരി.
എന്താ ഇങ്ങളെ വിശേഷൊക്കെ?
എന്ത് സുഖായിട്ട് പോണു. ചായൊക്കെ കുടിച്ച്ക്കാണ്ട് ഇപ്പങ്ങനെ ഇരിക്കാണ്.
ഏ ചായെടി പണി ഒന്നും കഴിഞ്ഞിട്ടില്ല.
ഇല്ല ഇല്ല പണി ഇപ്പോ സാവധാനായിട്ട് ഇട്ക്കാന്ന് വിചാരിച്ചു. ഇന്നുപ്പോ വല്ല പരുതൊന്നുല്ലല്ലോ. പരിപാടികളൊ ന്നുല്ലല്ലോ. പരുപാടികൾണ്ടാവുമ്പളല്ലേ അല്ലേ നമ്മക്ക് വേഗ എടുത്താണ്ട് വേഗ പോണ്ടത്ള്ളത്.
ഇപ്പ കുട്ട്യാളൊന്നും ചെറ്ത് ല്ലേ?
ആ ഒരു കുട്ടിണ്ട്. അത് പിന്നെ ഓന കൊണ്ട് അതൊന്നുണ്ടാവൂല. ല്ല. ഓൻ അവടെ അടങ്ങിരിക്കാൻ നോക്കിയാല് അവടെ തന്നെങ്ങ്ട് ഇരുന്നോളും. അതന്റെ ഓന് പിന്നെ ഓന്റെ ആ അതെ അതെ ഇന്നു ചപ്പാത്തിം ചിക്കൻ കറിയേനുണ്ടായി ഇന്നത്തേ അപ്പ എല്ലാരും കഴിച്ചെ കയ്ഞ്ഞോ? ആ അത് ശെരി. ഞങ്ങളങ്ങനെണ്ടായെന്നു ഉള്ളിന്തക്കാള്യക്കെ വയറ്റികാണ്ട്, മൺ കുടിക്കേലല്ലത് ആ ഉള്ളി തക്കാളീം വയറ്റിക്കാണ്ട് മസാലപ്പൊടികളും ചതവൊക്കെ ഇട്ടിക്കാണ്ട് അങ്ങനെയാണ് പക്ഷേ ഞങ്ങള് കു കടായി പോലെ ഞമ്മള് ചിക്കൻ വറുത്ത്ക്കാണ്ട് ഇണ്ടാക്ക്വല്ലോ എട കറി അത് ഭയങ്കര ഇഷ്ടാണേല്ലാർക്കും. പ്പ അങ്ങനേണ് ഇണ്ടാക്കാറ്. ഇങ്ങളെങ്ങനെ ഇണ്ടാക്കല്?
ഏ?
വെളിച്ചെണ്ണേലാ ഇണ്ടാക്കല്?
ആ വെളിച്ചെണ്ണനേ എടുത്തിട്ടാ തവിടെണ്ണീല ഞങ്ങള് ഇണ്ടാക്കാ. തവിടെണ്ണ നല്ല രസാണ് തവിട് എണ്ണീല് മീൻ പൊരിച്ചാലും കോയി പൊരിച്ചാലൊക്കെ നല്ല തവിടെണ്ണക്കെ ആഹ് വെല കൊറവുണ്ട് തവിടെണ്ണക്ക്.
ങ്ങളാണോ?
ആ തവിടെണ്ണന്നേ അധികം ഇവടെ ഉപയോഗിച്ചേ.
ഓ അത് ശരി പക്ഷെ ഞങ്ങള്ണ്ടാ ക്കാറ് ഞമ്മള് തേങ്ങ ആട്ടിക്കാണ്ട് നല്ല കോക്കനറ്റൊയില് അതിലാണ്ടക്കല്. പക്ഷേ നമ്മളിപ്പോ പൊർ ത്തുന്ന് ഓയിലൊക്കെ വാങ്ങാണെന്നുണ്ടെങ്കില് ഫുള്ള് കെമിക്കലൊക്കെ അല്ലേ?
ആ ഇത് പൊറത്തുന്നല്ലേ. ഞങ്ങൾ ആയുർവേദിക്കിന്റെതീന്ന് എസ് കേ ജീ ന്നറഞ്ഞതിണ്ട് അയിന്ന വാങ്ങല്. ആ തവിടെണ്ണമ്മള് ഷുഗറും ഇതൊക്കെല്ലോൽക്ക് നല്ല ന്റെ വീട്ടിലും ഇതന്നെ. ന്റെ ആങ്ങൾക്ക് ഷുഗറൊക്ക് ണ്ട് ഞമ്മക്ക് ഉപയോഗിച്ചാമതി പറഞ്ഞപ്പ ഉമ്മാർഞ്ഞ് ന്ന ജ്ജ് വരുമ്പോ കൊണ്ടന്നോണ്ട്യാണ് പറഞ്ഞ് ഓൽക്കും ഞാ കൊണ്ടേയ്ക്കൊട്
ആ അത് ശരി. അല്ല ഈ ഷുഗറിനൊക്കെ കൊറക്കാനൊക്കെ അത് നല്ലതാണേ.
ഷുഗറിന് നല്ലതാണതേ പിന്നെ നല്ലത അയ് അയില് മീനൊക്കെങ്ങട് പൊരിച്ചാലെന്തോരു ടേസ്റ്റ് ആണെന്നോ
ആഹ് അത് ശരിയാണ് എല്ലാരും പറെഞ് കേൾക്കാ പക്ഷെ ഞങ്ങളിവ്ടെ ണ്ടായിരുന്നുധികുണ്ടാക്കല് കോക്കനട്ട് ഓയിലിൽ ആണ്.
അത് പിന്ന മ്മള് സാദാ തേങ്ങാട്ടികൊണ്ട് ഇരുന്നാമതീല്ലേ?
ആ അതെ ആട്ടി ഒണക്കിക്കാണ്ട്
ഉം കേട് വെര്ണ്ണ്ണ്ടാവൂല അവനാന്റെ വീട്ട്ല് ഒണക്കണതക്കാകുമ്പോ
ആ അതെ അതെ ഇത് നമ്മള് വീട്ട് കടേൽ പോയ്ക്കാണ്ട് ഞമ്മള് ഓയിലൊക്കെ വാങ്ങിക്കാണ്ട് അതില് കെമിക്കലും ന്തൊക്കെണ്ടായിക്കാണ്ട് നമ്മൾ വെറുതെ ക്യാൻസറുണ്ടാ ണ്ടാക്കിയല്ലേ അതെ ഉച്ചക്ക് ചോറും പിന്നെ സാമ്പാർണ്ടാക്കി
ഉ അല്ലാഹ് അത അതൊക്കെ ആയി എപ്പളാ ആ ഇഞ് പണിയൊക്കെ കയ്യപ്പൊ
ഏയ് അതൊക്കെ വേം കയ്യും ഈസിയാട്ട് കഴിയും കുളീം നനേം കുളിയൊക്കെ വേഗം കഴിച്ചിരുന്നാല് പിന്നെ അത് മാത്രല്ലേള്ളൂ
ഏ കുളിയൊക്കെ കയ്ഞ്ഞോ
കുളിയൊക്കെ കയ്ഞ്ഞു നമ്മള് വേഗം കുള്യൊക്കെ കയ്ച്ച് പക്ഷെ നമ്മുക്ക് ഉച്ചേക്കുള്ള ഫുഡോക്കെ നല്ല ചൂടോട്‌ക്കെ തിന്നാൻ കിട്ടണംന്ന്ണ്ടെങ്കി ണ്ടെങ്കിൽ അപ്പത്ത ഒരു അരമണിക്കൂർ മുൻപ് ഉണ്ടാക്ക് ണതാണ് ഏറ്റ
ഏ ഇത് ഉച്ചക്കെക്കൊള്ളെ ചോറും ചാറൊക്കെ ഇന്നേരാവുമ്പത്തിനും ഞങ്ങക്കാകും
ഓ അയ് ശെരി അപ്പൊ ങ്ങക്ക് ഫ്രീ ആയിട്ട് കൊറേ
ഒരു ടൈമുംല്ല ഇനിപ്പൊ അകൊക്കെ അടിച്ചേരി തുണി തിരുമ്പാനുണ്ട് അകൊന്ന് തൊട്‌ക്കാന്ണ്ട് അത് കഴിഞ്ഞാല് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാവും ഫ്രീ ആണെങ്കില് പിന്നെ അ കയ് ഒരു മണി ഒരു മണി
ഏ ഒരു മണില്ലേ
ഫ്രീ ആവൊള്ളൂ ആ ഫ്രീ ആയി കഴിഞ്ഞപ്പനിസ്കാരൊതും കയ്ഞ്ഞ് പിന്നെ ആ പിന്നെ കഴിഞ്ഞഞ് പിന്നിം മൂന്ന് മണിയാകുമ്പോ പിള്ളേര് വെരലോടങ്ങും അവിടുന്ന് ചായ കടി പിന്നെ വൈകുന്നേര അതിന് ചൂട് ചോറ് വേണം ഇന്നിപ്പീ കോഴിക്കറിയമ്മേണ്ട് ഒപ്പിച്ച അപ്പൊ ഇനി
ല്ലേ രാവിലെ എണിക്കാ വർക്ക് ചെയ്യ പിന്നിം കെടക്ക പിന്നിം വർക്ക് ചെയ്യാ ഇതന്നെ ഒരു പണി
നമ്മക്കിത് മര്ച്ചോളം ഇതന്നെ പണി അയ്നൊരു കോട്ടംന്നുണ്ടാവൂല
അതെ അതെ പക്ഷെ ഇപ്പൊ ഇത് ഫുള്ളായിട്ട് തൊക്കെ വന്നക്ണോട്ടോ നിയമങ്ങളൊക്കെ വന്നിക്കണ് ആ നമ്മ പിന്നെ അടുക്കളയില് പണിയെടുക്ക്ണ ആൾക്ക് മുപ്പതിനായിരം രൂപ്യാ ഒരു മാസത്തില് സാലറി കൊടുക്കണ ന്നുള്ള തൊക്കെ
ങ്ങനണ്ടോ
അങ്ങനെ വന്നല്ലോ അതറിഞ്ഞിട്ടില്ല
ഇല്ല ഇല്ല ഇല്ല അത് നമ്മളെന്തായിന് വാണ്ടിയെ അയനും വാണ്ടീരും എ പി എല്ല് ബി പി എല്ല് കാർഡ്
ഹി ഹി ഹി അങ്ങനല്ല
ഹ് ഹ് ഹ ഞമ്മള് എപി എല്ല് ഇല്ലോലിവ്ടെ പണി നല്ലോണം എടുക്കും സാസ്യേട്ടന്മാരാവും ചേയ്യും
ആഹ് അതെയ അതെ അങ്ങനെയൊക്കെ നിയമം വന്നക്കണ് ഇനിപ്പൊ എങ്ങനെണന്ന് അറിയില്ല
ആ അതൊന്നും ഉണ്ടാവില്ല ഈ മുപ്പത് വയസിന് മുപ്പത്തഞ്ചു വയസിന് മേലെക്കെ ഇ ശമ്പള ഉണ്ടോറ്ഞ് കൊണ്ട് ആ ഒരു പെൻഷ പൈസിം കൂടി ആയിറ്റിങ്ങൾക്ക് കിട്ടണില്ലല്ലോ ഇപ്പൊ
ആ അതെ അതെ ഓല്ങ്ങനെ വാഗ്ദാനങ്ങളെർക്കും
അടുക്കളിയിലില്ലേ നൊണ പറയന്നെ അട്‌ക്കളിയില്ള്ള പെണ്ണങ്ങക്കൊക്കപാടെ പൈസ തരാന് നിന്നാല്ഏത് പെണ്ങ്ങളാ ഒരു പെരേല് നാല് പണ്ണുങ്ങളണ്ട് നാല് പെണ്ങ്ങക്കും തെര്ണ്ടെ
ആഹ്... അതെ.. അതെ.. ഇപ്പ എന്തണവോ ഇപ്പൊ കേട്ടീക്കന നമ്മൾ ഓരോ ന്യൂസൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അയ്ല് ങ്ങനെ കേ പിന്നെങ്ങളൊയിവ് സമയത്തെന്താ ചെയ്യാറ്..?
ഒയിവ് സമയം കിട്ടറില്ല മോളെ.. ഒന്ന് ഒരു മണിക്കൊയിവ് സമയം കിട്ടും.. ആ കിട്ടണ സമയത്ത് കൊറച്ചേരൊന്നിരിക്കാനോ കെടക്കാനോ കുത്തിർക്കും അപ്പോത്തിന് മക്കള്വരും പുതിയാപ്ലവരും പിന്നെ തൊടങ്ങി പിന്നീ ചായ കൊട്ക്ക പാത്രം കെയ്ക്യക്ക പിന്നി ചോറ് വെക്ക അയ്ക്ക് ചകിരി പ്പൊളി കൊണ്ടേക്ക ഒലക്കൊടി കൊണ്ടേക്ക അട്ക്കളീക്ക് വറകൊണ്ടേക്ക വൈകുന്നേര ബാങ്കൊട്ക്കോളം പണി കയ്ഞ്ഞിട്ട് പിന്നെ എന്താ പിന്നെ മക്കക്ക് ചോറൊട്ക്കാ അവരെ വായ്പ്പ് ചാ ങ്ങനെ ഇഷാ ബാങ്കൊട്ക്കോളം പിന്നെ മക്കള് മദ്രസട്ട് വരും രാത്രി ആ രാത്രി മദ്രട്ട് വന്ന് ഒമ്പത് പത്ത് മണി ആവും കെട്ക്കണത് പിന്നെ അഞ്ചരാമ്പ എണീക്ക
ങാ... അതെന്നെ.. ഇതന്നിപ്പൊരു സ്രുട്ടീനായിട്ടിങ്ങനെ നടക് ക്കാണ്ന്ന് പറയാ. എവിടിക്കൊന്ന് പോ പറ്റ്ണില്ലല്ലപ്പൊ...
തിനെക്കൊരു മെച്ചൂരിട്ടി കാണിണീന് ആരേലൊന്ന്.
ആഹ്ഹ്... അതെ.. അതെ.. അല്ല ഇങ്ങളിപ്പൊ ട്രാവലിംഗൊക്കെ ചെയ്യാറ്ണ്ടോ..?
ട്രാവലിങ്റഞ്ഞാല് ടൂറോവേ...? ഞാ... അങ്ങനൊരു ടൂറ് പോണ സ് സ്ഥലല്ലിവ്ടെ വീട്ട്ന്ന് ന്റെ വീട്ട്ന്നൊക്കെങ്ങനെ പോകല്ലാരുഷ്ടക്ക ലോത്തക്ക്ങ്ങനെ കൊണ്ടോകൊക്കെചോച്ച വിടെ ഹസ്ബന്റിന്റെ വീട്ട്ന്നങ്ങള് ടൂറൊന്നും പോകൂല.. ഏട്ക്കും പോകൂല... ക്ഹ..
അയ്ശരി.. ഹസ്.. പ്പ.. ഹസ്ബൻഡ് കൊണ്ടൊവുലെ ഞങ്ങ
ഹസ്ബന്റിനങ്ങനെ ടൂറിനോട്.. വല്ല്യേ ഇഷ്ടല്ലാതല്ല. ങാ... അങ്ങനെ. അമ്മള് ഓരോര്ത്തർക്കോരോ ജീവിതം പറഞ്ഞതല്ലേ. നമ്മൾക്കൊക്കെന്നും ങ്ങനെ പോകാല്ല ജീവിതേര്ക്കും.
അഹ്... അങ്ങനൊന്ന മ്മള് മാറ്റിെട്ക്കാ വിചാര് ച്ച ഞമ്മക്ക് തന്നത് മാറ്റിട്ക്കാ പറ്റും. ഞമ്മള് അത് ഞമ്മള് മാറ്റിട്ക്കാ വിചാര്ച്ചാ ഞമ്മക്ക് തന്നെ മാറ്റിട്ക്കാ. ഞമ്മളു ഓരോ ഒഴിവു സമയങ്ങളിങ്ങനെ കണ്ടെ ത്ത്ന്നട്ട് ഞമ്മക്കതിനൻസരിച്ച് ങ്ങനെ നീങ്ങാമ്പറ്റോ അത്പോലെ ചെയ്യ...
ഉം.. അയ്വ്ട്ത്തെ മക്ക... ടൂറിനൊക്കെ ഞങ്ങള് പ്ലാനി ട്ടീന്നോരീസം ഊട്ടീക്കിവ്ട്ന്നെല്ലാരും പോ.. അതെങ്ങനെങ്ങറ്റണു.. പാളി പോയ്. ങ്ഹ്... ങ്ഹ്... ങാ.. അങ്ങനെ ടൂർനായ്റ്റൊരിതില്ല. പിന്നെങ്ങനെ. യാത്രോണ്ട് വല്ല്യ ഇഷ്ടൊന്നുല്ല. അങ്ങനെ വല്ല്യേ പോണംന്നില്ല അങ്ങനെണ്ടെങ്കില് മ്മള് കേത്ട്ടിലെ ഏത്.. അങ്ങനെ പോ പൂതിവച്ചിട്ട് കാര്യല്ല.. കൊണ്ടോകാനാളൂല്ല.. ഹ്ഹഹ്ഹ്മ്മ്.... ഇജ്ജൊക്കെ ടൂറോകുമ്പൊന്ന് വിൾച്ചോണ്ടി...
ങാ... അ.. ആ... ഞങ്ങക്കെടക്കെടക്ക് പോണ പരിപാടിയാണെ.
ങേ... ങ്ങളെ ടൂർ എന്തായിപ്പോയി...
അത്ശരി.. ഞങ്ങളുങ്ങനന്യാണ് തല്ലേ.. നമ്മളിപ്പോ ഇങ്ങനെ ട്രിപ്പ്‌ അടിക്കയാണെന്നൊണ്ടെങ്കില് ഞമ്മള് ടെൻഷനട്ച്ചിരിക്കാണ്ന്ന്ണ്ടെങ്കി ആ ടെൻഷനൊക്കെ പോ പോകാ വേണ്ടീറ്റ് ട്രിപ്പ് നല്ലതാണല്ലോ. ആഹ്..
പ്പാങ്ങനൊക്കെ പറ്റും. പറ്റുണോട്ത്തു പറ്റും.
ആ.. അതെ.. അതെ.. അയ്ശ ഞമ്മളെപ്പഴുല്ലെങ്കിലു ഞമ്മളെട ക്കൊന്ന് ഞമ്മളെ മൈന്റൊക്കൊന്നൊന്ന് മനസ്സൊെക്കൊന്ന് സന്തോഷിപ്പിക്കാനൊക്കെ പ
ങാ.. ഏ.. അവ്ടൊക്കെ വീട്ടിലാരൊക്കെണ്ട്..?
ഞങ്ങളെ വീട്ടില് രണ്ടന്യേത്തിമാര്, രണ്ടാങ്ങളമാര് ഓല്ലൊക്കെന്ന.
ഇബടെ ഹസ്ബന്റിന്റെ വീട്ടിലോ..?
ഹസ്ബന്റിന്റെ വീട്ടിലൊരു നാത്തൂനൊരു.. മ്.. പിന്നെ ഉമ്മേം ബാപ്പേം. പിന്നമ്മള് ഇപ്പവുങ്ങി എപ്പളുവടങ്ങ ന്നാണ്ട് ഓലങ്ങനെതാക്കൂലല്ലോ ഞമ്മള്പ്പോ വീട്ടിലെത്യാലല്ലേ അപ്പ ഇങ്ങനക്കെ ചിയ്യാം പ റ്റുള്ളൂ.. ട്രിപ്പ് അടിക്കാനുണ്ടാക്കാനൊക്കെ പറ്റൊള്ളൂ. ഓ ഹസ്ബന്റു ടൂറൊക്കകൊണ്ടോവും ഞാ അധികം പോകാറ്
മ്മ്.. അയന്നെ കൂലി പണിയന്ന്യാണ്.
ഉം.. ഈ കൂലിപ്പണിക്ക് പോണോൽ ക്കാണെ തിങ്ങനെ തട്ടിമുട്ടിങ്ങനെ പോവാ നമ്മളിപ്പൊരാളിങ്ങനെ തിങ്ങനാശ്രയ്ച്ച് ജീവിച്ട്ട്കാര്യല്ലല്ലോ ഞമ്മക്ക് എന്തെങ്കിലൊക്ക ഒരു കയ്യില് വരുമാനംമാണല്ലോ
ഉം ഉം ഉം അമുക് അനക്ക് എന്തേണ്ടാ? വരുമാനം എന്തണ്ടോ
നമ്മള് അയിലാണ് ഇപ്പ ഞാനീ ഇതില് കേറിയതേ. ഞമ്മളിപ്പോ ഓരോടിങ്ങനെ ഓരോന്നും ങാ.. ഓരോടെങ്കിലും ങാ അതെ നമ്മളിപ്പോ ഓലോടിങ്ങ ഓരൊ ഇതെന്ത്ങ്ങനെ ചോദിക്കുമ്പോ ഒല്ക്ക് ദേഷ്യയാവുക പയങ്കരായിട്ട് ഹാർഡ് ആയിട്ട് സംസാരിക്ക.. അപ്പ നമ്മൾക്ക് തന്നെ ഓരോന്നിങ്ങനെ കണ്ട് ത് പിടിച്ചിരുന്നാലേ
മം മം അത് സര്യാ ആ നമ്മക്ക് ദ് മ് ന്ന് രണ്ടുറുപ്യ കിട്ട്യ ഞമ്മക്കൊരു കാര്യാണ്
ആ അതേ അതേ ഞമ്മക്ക് ആവശ്യള്ളത് ഞമ്മക്ക് പിന്നേ വാങ്ങിയെടുക്കാലോ
ആ നെനക്ക്പ്പോ ഒരു കുട്ടിയായിട്ടള്ളൂ. ഞങ്ങക്ക് നാലാള്. ഇതൊക്കെമ്മാരോട് വന്നാ ചോച്ചാ അത് കൊ അത് അതിന് പൈസ ഇതിന് പൈസ മറ്റീന് പൈസ അങ്ങനെ വന്നു ചോച്ചു
ക്കാൻ പറഞ്ഞാലുപ്പ ഓല് വാപ്പനോടല്ലല്ലോ പറയാ. ഉമ്മാനോടന്നല്ലേപ്പ ഏറ്റവും കൂടുതല് പറയാ ആ അതാണ്. പ്പ ഞമ്മക്ക്പ്പ നല്ല പിന്നെ ഉയർന്ന ക്ലാസിലണോ പഠിക്കണേ?
ആര് മോളോ? ആ മോള് ഒമ്പതാം ക്ലാസ്സ്ലാണ് ഈ കൊല്ലം. എട്ടു കഴിഞ്ഞ് ഒമ്പത്ക്ക് ചാടി. അയിന്റെ തായല്ലോ നാല് കുട്ട്യോളാണേ. ഏ ആ ശരിന്നാ ആ ആക്കട്ടെ